ഹലോ
ആഹ് പറഞ്ഞോളി ആ കേക്കണ്ട് കേക്കണ്ട്
പിന്നെയ്
ആ
വിളിച്ചതെയ്
ആ
കൊറേ രണ്ടു മാസം മുമ്പൊര് പെരന്റെ കരാറിനെ ഏൽപ്പിച്ചിരിന്നീല്ലേ ഓർമ്മല്ലേ
ആഹ് ആഹ് ആ മറ്റേ ഇബടെ മലയോര പ്രദേശത്ത്
ആഹ്
ആ
ഇതിപ്പോ രണ്ടു മാസായിട്ട് ഇങ്ങളൊരു വിവരോല്ല ഏഹ്
ആഹ്
നമ്മളിപ്പോ ഒരു ആറു മാസത്തിന് എന്താ പെര മോത്തായിട്ട് എടുക്കാൻ വേണ്ടി ന്നട്ട് കരാറിന് ഏൽപ്പിച്ചതാ ഇതിപ്പോ ഒരു വിവരോല്ല ഇങ്ങളൊരു വിവരോല്ല എന്താപ്പ നമ്മള് ചെയ്യ
അത് ചെയ്യാച്ചാ ഇങ്ങളെ
കുറേ ദിവസമായി ട്രൈ ചെയ്യേണ്ട് ഇന്നാപ്പോ ഒന്ന് കിട്ടിയത്
ഇങ്ങളെ പ പെരപണി ഏതച്ചേ എടുത്തന്ന് പറഞ്ഞ്
ഞമ്മള് ഇങ്ങള് പോതിവരെ എടുത്തന്നു പടവ് പോതിയവരെ എടുത്ത്ന്നിട്ട് പിന്നെ ഇങ്ങള് വരുന്ന കാണല്ല രണ്ടു മാസായിട്ട് ഇപ്പ നമ്മളിങ്ങനെ ഇങ്ങക്ക് ട്രൈ ചെയ്യണണ്ട്
ഞങ്ങള് വിളിച്ചണം വിചാരിചിനു ഞങ്ങള് കാരണം എന്തറിയോ മഴആയോണ്ട് തെ തെ പടവങ്ങതും നടക്കൂല പിന്നെ ഈ കല്ല് പൊത്തിക്കും അപ്പം അതിന്റെ രീതിൽ ബുദ്ധിമുട്ടുണ്ടകുമ്പോ ഈ പണിന്നും അങ്ങനെ ശരിയാവൂല പിന്നെ
പണി അപ്പൊ മഴയില്ലാത്ത ദിവസങ്ങളിൽ വന്നാണ്ട് ചെയ്യൻ പറ്റൂല
ആ അത് രണ്ടു മാസം കഴിഞ്ഞ അഞ്ചു മാസത്തിൽ ഫുള്ളും മഴ യിനിലെ നിങ്ങക്കറിയില്ലേ ഇപ്പൊ നല്ല കാറ്റും പിന്നെ ബെലറ്റില്ല അങ്ങോട്ട് ബെലറ്റില്ലാതെ മെന്റൽ വർക്ക് ചെയ്താല് പിന്നെ അത് ഭാവിക്ക് പ്രശ്നം വരും അപ്പോ ഒരേ രീതിൽ ഇപ്പം മണ്ണുംഒക്കെ അധികം കിട്ടു കിട്ടാനുലിയ കല്ലിനും അല്ല കല്യാണം നല്ല വിലയുണ്ട് അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വില കൂട്ടി ഇങ്ങനെ പറ കൂടുമ്പോൾ നമ്മൾ റിപ്പോർട്ട് നൽകിയ പ്രകാരാര നൽകിയ പ്രകാരം ഒന്നും പൈസ ഇതാവൂല ഒന്നും കൂടി പൈസ ഒന്നും കൂടി മോൾക്ക് പോകും കാരണം കല്ലിന് പൈസ
പൈസ ആഹ അതിപ്പോ ഞങ്ങളെ വിവരം അറിയിച്ചാമതിയിനു
വിവരാറിയിച്ചാൽ ശരിയാ
ആഹ് ഞാനിപ്പതെങ്ങനെ ഇതിങ്ങനെ എന്താപ്പത് ഈ ഇത് നിർത്തി വെച്ചന്ന് ഒരു പൊടിം കിട്ടണില്ല പിന്നെ മഴൊക്കെ ശരിയാണ് ഞാൻ അതോന്ന ചിന്തിചീന്നു മയത്ത് പണെടുക്കാൻ പറ്റൂല അതൊക്ക ശരിയനെയാണ് അങ്ങനെ അങ്ങനെ പണി ാൻ പറ്റയിില്ലെങ്കിൽ നമ്മള അയിെ വകുപ്പ് എന്തെങ്കിലും കണ്ടെത്തിയോ
ആ പിന്നെ
ആഹ
മഴ കുറഞ്ഞപ്പോ നമ്മൾ പണിക്കാര അറിയണ ഈ ഫുള്ളും അന്യസംസ്ഥാനത്തള്ളവരാണ് അതായത് നമ്മള മയാളികളൊന്നുംാവില്ല
ആഹ
ഇപ്പൊ നമ്മള കാലത്ത് ഏറെ ആശ്രയിക്കണ ന എന്റെ സംസാരകാരാണ് കാരണം മലയാളികന്ന് പറയണ വിദേശത്തേക്കും പല അന്യരാജ്യങ്ങളൊക്കെ പോയിട്ട് അവിടെ ജോലി ചെയ്യണ അന്താരാഷ്ട്ര ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരാണ് ഇപ്പോൊ
അയാ ളെ കിട്ടാൻ പാടെ ന്നെണ്
പോയ്‌ ബംഗാളെ ളാറീണ ഓലൊ രു പണി കിട്ടില്ലെങ്കി ഓ ലെ ഭക്ഷണം പിന്നെ താമ സ ലം പിന്നെ ഒൽ ക്ക് വാ ണ്ട സ സുഖ സൗകര്യങ്ങളെല്ലാം നോക്കണ് പ്പോ ഞങ്ങളെ നിയന്ത്രണത്തിനാ ക്കാ രം അപ്പോൾ ഞങ്ങ ഈ പണില്ലെങ്കി പോലെ നോക്കുമ്പോ ഓലക്കെ പൈസ കൊടുത്ത് ഓലെ നോക്ക ണ്ട് അപ്പൊ ഓലെ ഞങ്ങള് പറഞ്ഞയ ക്കും ഓലെ നാ ട്ട് ക്ക് അപ്പോ ഓ ല് പിന്നെ
ആഹ അല്ലാ അപ്പൊ മു ന്നി ഇപ്പൊ മൊത്തം ആൾക്കാരും പെയ് ക്കന്നെ
ഇ ഞങ്ങള രീ സയ് ക്കരണ് കൊറെ സൈറ്റ് കൊറെ തുണ്ട് കൊറേ പ്രദേശ ഞങ്ങൾ പോയ അപ്പൊ പോ ഓരോ മെ ഓരോ രി എന്തോ ഓരോ സൽ ത്ത് ക്കും ഞങ്ങൾ മെൻതുരെ ത് അത്ത് ‌ അവശ്യ മായ പല ജ്ജ് പ് പണിക്കാരെ ഞങ്ങൾ കൊടുക്ക് ണ്ട് ആ പണി ക്കാര് കൊടുക്കുമ്പോ ഈ ബംഗാളെ ളും അതിലുൾ പെടുന്നാ ണ് ഇപ്പൊ ബംഗാളിന്ന് ന്നെ ങ്ങനെ ഞ ങ്ങൾ കൊറെ സൽ‍ത്ത് ക്ക്‌ കൊടുക്കുണ്‌ അപ്പൊ ഓല് ഒലെ ഫാമിലിയായ് ട്ട് ചെൽപോ ഇവടെ താമസിക്കുന്നോ കാ ക്കരം ചെൽ പ്പോ ഫാമിലി ഇല്ലാത്തോല് ഫാമിലി അവിടെ ഇ ട്ട് ആല് ഇങ്ങോട്ട് പോന്നോലാ ക്കരം ചേലോര് ഒരു പ്രായപരിത് ഇല്ലോ ലാ ആ ക്കാരം വാർദ്ധക്യം കൂടിയിട്ടും വയ്യാതെക്കെ ആയിട്ട് അവിടെ കെടക്കുനോരും ണ്ടാവും പിന്നെ ഓ ലെ അവിടുന്നൊല് രോഗ ആകുമ്പോ ഓലെ കുടുംബത്തിന് അവിടെ എന്തെലും രോഗാവു മ്പോ ഇപ ല് നാ ന്ന ഇവ്ട്ന്ന് പണി സൽ ത്ത് നിന്ന് പണി ഒയ് വാക്കിട്ട് നാട്ട്ക്ക് പോകുമ്പോ ഓല ഒരഞ്ചിസം എ ന്താ ലും ഒരീ സത്തിന് ഒലെ എന്താലും പോക്ക്നടക്കൂല്ലല്ലോ പോക്കും വരവും ഒന്നും അപ്പോ ഒരു അഞ്ജീസത്തിനു ഓല വിടെ പോയി നിന്ന് അവിടെ എ ല്ലാം നേരാക്ക്യ ശേഷാ ക്കാരം പിന്നെ പണിക്കേറാ ഈ പണിക്ക് കേറുമ്പോ തന്നെ ഓരെ നമ്മുക്കറിയാം ഓല് പറീ ണ ത് പ്പൊ ഇന്ന് കിട്ടിയാതവര് പോ നാളെ കിട്ടാ അങ്ങനെല്ലോരു ണ്ടാവും പ്പൊ ഞ മ്മക്കറീ ല്ല നമ്മളെ വൈയൊര പ്രദേശങ്ങളെല്ലാം രാവിലെ ആയാൽ കൊ റെ ബെങ്കാളിന്റെ സംസ്ഥാന തൊയ്ലാളികള്ടെ മ്മള് പ രിക്ക്‌ അ മ്മള് കാണല്ണ്ട്
ആഹ
അപ്പൊ അയിന്ന് ഓരോ ഓരോ എന്താ പണി സ്ഥലത്ക്കും ഓരോ ആൾക്കാരെ വിടാണ് അപ്പൊ നമ്മളെ സ്ഥലത്ക്ക് ഇങ്ങനെ വരുമ്പോ
ആഹ്
പണി ഇപ്പോ അങ്ങനണ് പോതി വെച്ചാണ്ട് വാർപ്പ നിർത്തിയപ്പളെ
ആഹ്
പടവന്ന് നിർത്തിയപ്പൊ യമ്മക്ക് ഒരിത് എന്താ ചോയ്ച്ചാല് ഇതിപ്പോ ഇനിയിപ്പോ നമ്മളെ വിളിച്ചിട്ട് രണ്ട് മൂന്ന് വട്ടാകുമ്പതെക്ക് താക്കിന്ന് വിച്ചിന്നോ അതിലൊന്നും കിട്ടീട്ടില്ല
ആഹ്
എന്ന കിട്ടും നോക്കണം കര്യാഇല്ലേ നമ്മളെ മന് മനസ്സിലൊരു വേചാറുണ്ടാവൂലേ അതുകൊണ്ട് ആ അതുകൊണ്ട് അങ്ങനോന്നും - ആഹ്
ആഹ് നിങ്ങക്ക് നിങ്ങടെ വേവലാധി ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞങ്ങള് അറിയണത് ഞങ്ങ് ങ്ങ ഓരോ ഗ്രൂപ്പ് ആയിട്ട് അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ കച്ചവടം നടത്തുന്ന ഡിമാണ് അപ്പോ ഞങ്ങൾ ഓരോ ഗ്രൂപ്പട്ട് കചോടം നടത്തുന്ന ടീംമാരാണ് ഹലോ കേക്കാവോ
ആകേക്കുന്ന്ണ്ട് പറയൂ പറയൂ
അപ്പൊയ് പണിക്കാരെ ഇപ്പൊ ഈ ഈ മേഖലയിൽ കിട്ടാനില്ല ആഹ് ഇപ്പോ ഈ മേഖലയില് ഇപ്പൊ കേക്ക്ണ്ടോ
ഏ ആ കേക്ക്ണ്ട് പറയൂ
കിട്ടാനില്ല
ആഹ്
അവിടെ നോക്കിയാലും ഇപ്പോ ചെറിയ പിള്ളോരണ് പിന്നെ കൊറെ അപ്പോ ഞമ്മക്ക് പണിക്ക് കിട്ടൻല്ല ആൾക്കാരെപ്പ
ആഹ് ആഹ് മൻസ്സിലായി മൻസ്സിലായി അപ്പൊ അപ്പൊ ഇഞ്ഞ് ഇഞ് എന്നാണ് ഇപ്പൊ നിങ്ങ ഇതന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണത് തൊടങ്ങാൻ തുടങ്ങ്ണെ
ഞങ്ങളിപ്പോ ഞങ്ങളെ ഓരോ സ്ഥലത്ത നിന്നും ഓരോ പണി സ്ഥലത്തുന്ന് ഇപ്പോ ഓരോന്ന് തൊടങ്ങി തൊടങ്ങി വരണ് കാരണം ഇപ്പൊ ഇപ്പ മാഴിം പിന്നെ ഈ പണി പണിക്കാരെ കിട്ടാതാ സഹചര്യത്തിലായപ്പം പല സൽ ഞങ്ങൾ പണി ങ്ങളെ നിർത്തിച്ച മന്തിരി തന്നെ നിർത്തിവച്ചക്ക അത് അല്ല ഇപ്പ എല്ലാ ഇതിന് കൂടെ എന്താ വിളി വര്ന്ണ്ട് ഞാൻ ങ്ങളയോണ്ട് പറയാണ്
ആഹ്
പല സ്ഥലത്ത്ന്നും കോള് വര്ന്ണ്ട് കാരണം ഇതിന് മുമ്പുള്ള വിളിച്ചോരോക്കെ ഞങ്ങളോട് ചൂടായിട്ടാണ് സംസരിച്ചത് നിങ്ങളെ ഒരു മാന്യമായി നിങ്ങളെ സംസാരം കേട്ടിട്ട് ഒരു മാന്യമായ വ്യക്തിയായത് കൊണ്ട് തന്നെ
ആഹ് അതായ നമ്മൾ അങ്ങനെ മ മാന്യമായിട്ട് സംസാ സംസാരി നമ്മള് മാന്യമായിട്ട് തന്നെ സംസാരിക്ക അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞൊണ്ട് നമ്മുക്ക് കാര്യംമന സി ല്ലായി
ആഹ്
ഏ മറ്റവൾക്കൊന്നും ഓലെ എന്താ കാര്യങ്ങള് മാത്ര ചിന്തിക്കാന പിന്നെ നിങ്ങളെ സാഹചര്യം അനുസരിച്ചും
ആ്ഹ് ആഹ് ആങ്ങത്തെയ കാര് ണോ ഇപ്പൊ ഞങ്ങൾ പല സ്ഥലത് പണിടുക്കും പണി എഗ്രി റിപ്പോർട്ടൊ കൊടുക്കുമ്പോളും അവിടെ എല്ലാം ഒരു വാർധക തിങ്ങ അപ്പ നമ്മള് പിന്നെ നമ്മള് ഒന്നു എടക്ക് സംസാരിക്കണരായണ്ട്
ആ
നമ്മള രീതി നടക്കുന്നു ഇപ്പൊ പല സ്ഥലത്തും പ്രായം ചെന്ന ആക്കാരും ഈ പണിൾ എടുത്തിട്ടുണ്ടാകാ പിന്നെ നമ്ളോടൊള്ക്കൊരു പ ഓൽക്ക് ഓല എടുത്തുചാട്ടം പറയണ ഭയങ്കര മുമ്പിലേകരം അപ്പപ്പിന്നെ നമ്മക്ക് സംസാരിക്കാൻ തന്നെ ഒരു ഗ്യ സമയൊര് തരൂല ഓര് ചെലപ്പോ ഇങ്ങനെ ചുടും ചൂടയിട്ടും ഓല രീതിയിലും സാഹചര്യം മാത്രം നോക്കികൊണ്ടാണ് ഒര് അമ്മോട് പെരുമാറുവ അപ്പൊ ഞങൾ പരമാവധി കയ് എ എൾപ്പാക്കി ത്തെരാ നിങൾ അയോണ്ട് പിന്നെ ഞങ്ങള് ആ ഓരോ സ്ഥലത്തുന്നും ഓരോ എന്താ വരുന്നുണ്ട് ഇപ്പൊ മാഹിൽ നിന്നും പിന്നെ ഇപ്പ കല്ലാണ് കല്ലു കിട്ടാനില്ല കല്ല് ഇപ്പൊ ഇവിടുന്ന്
കല്ല് കല്ലും ക്കാനൊക്കെ നമ്മള് ഒന്ന് അന്വേഷിച്ചാൽ കിട്ടൈമ ഒന്നുവില്ല പിന്നെ കരാർ ചെയ്തു തന്നോണ്ടാണ് നമ്മള് അയ്മക്ക് ചിന്തിക്കാതിരുന്നത്
ആ ശരിയാണ്
അപ്പൊ നമ്മള് പിന്നെങ്ങനെ എന്താ രണ്ടു മാസം ഇങ്ങനെ രണ്ടര മാസ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കാണാത്തുമ്പോ ഞമ്മളൊന്ന് ബേജാറായി
ആ കല്ല് കിട്ടാ കണ്ട് കല് അവിടെ വിളിക്കും കാരണം കല്ലിന ഇപ്പം ആ കല്ല് പയ മാതി ല്പ്പ നല്ല ഉറപ്പില്ല കല് ഇ കിട്ടണം അപ്പ അതിനനുസരിച്ച് വില കൂടാണ്
എന്നാപ്പൊ തോന്ന് ഞ്ഞ് തുടങ്ങാൻ കേതിരിക്ക്ണത്
അ കരുതി നമ്മള് പണിക്കാർ ഇപ്പോ ഓരോ സ്ഥലത്ത സൈറ്റ് ഓരോ പണി സ്ഥലത്തക്ക് കൊണ്ടുപ ഇ നിങ്ങ വണെങ്കി നമ്മള് അടുത്ത ആഴ്ച ആണെങ്കി ചെയ്ത് തരാം കാരണം ഇപ്പോ ഒരു ആ പണി സ്ത ഇപ്പ നല്ല ചൂടായ ഒരു ടീമാള്ണ്ട്
ആ
കാര്യം കുറേ ഓലോട് പറഞ്ഞാൽ മനസ്സിലാവൂല്ല അപ്പൊ ഓൽതൊന്ന് ഒന്ന് തൊടങ്ങിച്ചിട്ട് ങ്ങളെ പണിസ്ഥലത്തിൽക്ക് ഞങ്ങള് വരാ
ആ അപ്പ അടുത്ത ആഴ്ച അട് ത്തായ്ച്ചല്ലേ
ആ ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ
ബുദ്ധിമുട്ട് നമ്മക്ക് കാര്യയിട്ടൊന്നുല്ല എന്ത്‌ച്ചാല് അടുത്ത ആഴ്ച ഞ്ഞി തൊടങ്ങാണെങ്കി എന്താ അതൊന്ന് ഒര് കാണാവുന്ന രീതിലാണ്ട് പൂർത്തിയാക്കിട്ട് കൊറച്ചക്കണ എത്തിച്ചന്നാ തന്നെ നമ്മുക്കൊരു സമാധാനാവും
ആ ങ്ങള് ഇപ്പോ എവിടെ താമസപ്പോ
താമസൊക്ക ബടെ അടുത്താണ്
എന്താ വാടകവീട് ഇട്ത്തേക്ക
ഇപ്പളോ
ആ
ആ തറവാട്ടിലാണ്
ആ ബുദ്ധിമുട്ടാവുലേ
തറവാട്ടില് ഞമ്മക് ക് പരമാവധി പ്പൊ തറവാട് പറയുമ്പോ ചെറിയ കുട്ടികൾക്കെങ്ങാനും കൊടുക്കണായിരുന്നു അപ്പൊ അവടൊക്കെ പ്പ പ്പൊ ഈ ഓര് കുടുംബക്കാരും പിന്നെ അൻസനും അൻ രണ്ടാമത്തെ അൻസനും ഒക്ക അവിടെ തന്നെണ് നമ്മള് പ്പ ഏറ്റോം മൂത്തത് ഞമ്മളാവോണ്ടേ
ആ ആ
ക്കയിലിങ്ങനെ ഇരിക്കാനൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് പ്പൊ ഇതൊക്കെ എന്താ വെട്പായി കി ട്ട്യാല്
ആ ആ കായം കൊറച്ച് ആ ങ്ങളെ കാര്യം കൊറച്ച് ഇല്ല ഞങ്ങള് പരമാവധി നോക്കാ
ആഹ് വ്യാപാര സമിതി അടു ത്തായിട്ടെന്നെ നോക്കു
ആഹ് ഓക്കെ ന്നാ ശരി
ന്ന ശരി